ഹലോ
ആഹ് പറഞ്ഞോ, ആഹ് കേക്ക്‌ന്നുണ്ട്
എന്താണ് പരിപാടി, ചായ കുടിയൊക്കെ കഴിഞ്ഞോ?
ഓഹ് ഇപ്പകൈനീട്ടും. അവിടെയോ
ഇവിടെ ഇപ്പ കഴിഞ്ഞിട്ടുള്ളൂ
എന്തേ ചായൻ കൂടെ കയിക്കാൻ
ചൈനോട് കഴിക്കാന് മുട്ട വജി ഉണ്ടായിന്ന് സെമോസ് ഉണ്ടായിന്ന്
കടയിൽന്ന് മേടിച്ചാ അതാ വീട്ടിയുണ്ടാക്കിയാ
മേടിച്ചതാ കടേന്നേ മേടിച്ചതാ ഞങ്ങൾ
ആഹ് ഇവിടെ പരിപ്പുവടയും ഉഴുന്നുവടയുക്കെയാരുന്നു
അതെ മേടിച്ചതാ
ആഹ് ഇവിടെ മേടിച്ചു, ഡയിലി അങ്ങനെ മേടിക്കല
അതെ ഞങ്ങളത് മേടിക്ക
ആഹ് പിന്നെ എന്തല്ലോ വിശേഷം
പിന്നെ സുഖാണോ എന്താണ് പിന്നെ അവിടത്തൊക്കെ വിശേഷങ്ങളൊക്കെ
ഓ മഴയാണ് ഉം അവിടെ മഴ ഉണ്ടായിരുന്നോ ഇന്ന്
ആഹ് ഇന്നും മഴണ്ടായിരുന്നു
ഉം ഇവിടെ രാവിലെ ഭയങ്കര മഴ
മഴന്നെ ഇപ്പോഴും മഴന്നെ ഇപ്പൊ ഒരു കുറവുണ്ട് മഴക്ക്
ആഹ് അതെ ഇവിടെന്നും തോന്നു നിക്കിന്ന്, പറയാൻ പറ്റില്ല
അതെ അതെ അതെ പെട്ടെന്ന് മഴ പെയ്യും പെട്ടെന്ന് മഴ നിക്കും
അതന്ന
ഡ്രസ്സ ഡ്രസ്സും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്
ആഹ് അതെ അതാണ് മെനക്കേട് പിന്നെ വാഷിംഗ് മെഷീൻ ഉള്ളതൊണ്ടാണ് ഇച്ചിരി ഒരാശ്വാസം
വാഷിംഗ് മെഷീനൊള്ളോണ്ട് കുഴപ്പില്ല ഇല്ലാതാവുമ്പോഴാണ് ബുദ്ധിമുട്ട്
അതെ വാഷിംഗ് മെഷീൻ ആണേ പോലും ല്ലേ കിട്ടത്തുള്ളൂ ബാക്കി നമുക്ക് ഉണ
ആഹ് അതെ ഇന്നൊരു വ കൊറച്ച് വെയിലുണ്ടായിരുന്നു
ആഹ് ഇവിടെ അതുപോലും ഇല്ലായിരുന്നു ഇവിടിന്ന് നിർത്താതെ വെയിലായിരുന്നു
അതെ ഇന്നലെ പിന്നെ നിർത്താതെ പെയ്യായിരുന്നു
ഉം കിച്ചണിലാന്ന് തോന്നല്ലോ
ആഹ് അത് മോനിക്ക് ചായ കൊടുക്കാൻ വേണ്ടീട്ട്, ചായ ഭയങ്കര ഇഷ്ടാ
മോനോ
ആഹ്
ആഹ് എത്ര വയസായി
രണ്ടര
ആ യ്യോ ചെറിയ കുട്ടിയത്ര
ആഹ് അപ്പൊ ചായ ഞങ്ങള് കുടിക്കായിരുന്നല്ലോ അപ്പൊ പിന്നെ ചായ വേണനിക്ക്
ആഹ്
അപ്പൊ അതിന് വേണ്ടിട്ട് അപ്പൊ ചായ വെച്ചെടുത്തതാ
ഉം ചെല കുട്ടികളൊന്നും കുടിക്കില്ലേ, ചോദിച്ച് കുടിക്കുന്നുണ്ടല്ലോ
ഇല്ല അതന്നെ ചെറ ചെല കുട്ടികളൊന്നും കുടിക്കൂല്ല
അതാ
പിന്നെ അവനക്ക്ന്ന് വെച്ചാ മധുരം നല്ല ഇഷ്ടാണ് മധുരം എന്താണോ അതൊക്കെ തിന്നും നമ്മള് ചോറ് അങ്ങനത്തെ കാര്യങ്ങളൊന്നും കൊടുത്താ തിന്നില്ല മുട്ടായി മധുരള്ള എന്ത് ഐറ്റംസ് ആണെങ്കിലും അതൊക്കെ കഴിക്കും
ആഹ് ഒരുപാട് മധുരം അങ്ങോട്ട് കൊടുക്കണ്ട കുട്ടികളല്ലേ
ആഹ് അതെ ഇപ്പൊ പേടിയാ എന്തും കൊടുക്കാന്.
അതാ ഇപ്പൊ നമ്മുടെ വീട്ടിൽ ഉണ്ടാക്കുന്ന എന്തെങ്കിലും കൊടുക്കുന്നെ ആയിരിക്കും നല്ലത്
ആ അതന്നെ പിന്നെ മുട്ടായിന്നിപ്പന്നെ നമ്മളെ വീട്ടി വീട്ടില് ഉണ്ടാക്കാൻ പറ്റൂല്ല നമ്മുക്കിപ്പം സമയമില്ലതാനും.
അതാ അതാണ് പിന്നെ ഒര്. ബാക്കിയുള്ള ഐറ്റംസ് ഒന്നും കടയിന്ന്. മേടിക്കാതിരിക്കുന്നേ നല്ലത് എല്ലാത്തിലും ഒരുമാതിരി. വിഷാംശ മയയു
ഇപ്പത്തെ പ്രത്യേകിച്ചിട്ടും മേടിക്കാത്താണ് നല്ലത്
അല്ല പിന്നെ എന്റെ വീട്ടിലെല്ലാതോട്.
എൽ ആഹ് അവിടെ എങ്ങനെയാ
ആഹ് ഇവിടെ എല്ലാര്ക്ക്ണ്ട്
എത്ര കുട്ടികളാ?
എനിക്ക് ഒരാള് മൂന്നര വയസ്സായി.
അതെ നേഴ്സറി പോവാ?
ആഹ് അംഗനവാടി പോയിട്ട് വിളിച്ചിട്ട് വന്നൊക്കെ.
അടുത്താണോ?
ആഹ് ഇവിടെ അടുത്ത അംഗനവാടി. ആഹ് അവിടെ എത്ര ഇനി അങ്ങനെ മൂന്ന് വയസ്സിലല്ലേ വിടാൻ പറ്റത്തുള്ളൂ. അംഗനവാടിയില്.
ആതോ മൂന്ന് വയസ് മൂന്നരയൊക്കെ ആണം. ഇവിടെ അടുത്ത്ന്നെട്ടാ.
ആഹ് ആ അതെല്ലേ ആഹ് ഇവിടാണെങ്കിൽ മടിയാണ് അംഗനവാടി പോവാൻ
ആഹ് അത് പിന്നെ രണ്ടു ദിവസം ലീവല്ലേ ശനിയും, ഞായറും.
ഇല്ല ശനിയാഴ്ച രണ്ടാം ശനിയാഴ്ച ബാക്കി ശനിയെല്ലാം ഇണ്ട് വർക്കിങ്ങാണ്.
അതെ ലീവൊന്നുമില്ല.
ഇല്ല ഞായറാഴ്ച സൺഡേയും പിന്നെ സെക്കൻഡ് സാറ്റർഡേയും മാത്രേ ഉള്ളൂ അവധി
അത് ശെരി ഇവിടെ അങ്ങനെ ശനിയും ഞായറും ഉണ്ടാവില്ല.
ആഹ് അതെയല്ലെ പക്ഷ അങ്ങനെ അല്ലല്ലോ ഗവൺമെന്റെല്ലാം ഒരുപോലെ തന്നെയല്ലേ വർക്ക്‌ ചെയ്യണ്ടെ
പിനൊ എന്താ അറിയില്ലാട്ടാ ഇവിടെ അടുത്തൊരു ചേച്ചീന്റെ കുട്ടി കുട്ടി പോവാറുണ്ട് അപ്പോ അവരോട് ചോദിച്ചാ അവര് അങ്ങനെ പറയ്യാറ്. പിന്നെപ്പവര് ആഹ് കു കുട്ടികള് ചേച്ചിമാര് സ്കൂളില്ലാണ്ട് ഇരിക്കണ സമയത്ത് അവര് പോയിട്ടാണെന്ന് പറയാൻ പറ്റില്ല.
ആഹ് അതറിയില്ല അവിടെ
ആഹ് അങ്ങനെയ്ക്കാരം ചെലപ്പം.
ഇവിടെ ഞാനും വിചാരിച്ചിക്ണത്. ശനിയും ഞായറും ചെറിയ കുട്ടികളല്ലേ അപ്പം ക്ലാസ് കാണില്ലെന്നാ വിചാരിച്ചേ
അതെ
പക്ഷേ ചോയിന്നത് ഇങ്ങട്ട് പറഞ്ഞ് ആഹ് ഇണ്ട് ശനിയാഴ്ച്ച ഇണ്ട് സെക്കൻഡ് സാറ്റർഡേ മാത്രമേ ഉള്ളൂ ഒഴിവെന്ന്.
അത് ശരി പിന്നെആ ഒരു ദിവസം തോനോ ലീവായാല് പിന്നെ അവർക്ക് പോകാനൊരു മടിയാണെ?
ഇതാണെങ്കിൽ ഇവിടെ നമ്മള് ഒരു പൈസ കൊടുത്തിട്ട് ഒരു വീട്ടിലായിരുന്നു വിട്ടോണ്ടിരുന്നെ
അത് ശരി
ആഹ് ഇവിടെ ഈ ഏരിയയിലുള്ള ഓൾമോസ്റ്റ് പിള്ളേരെല്ലാം അവിടെ തന്നാ. അപ്പൊ അങ്ങനെ വി ആഹ് നമ്മടെ ആശാൻ പള്ളിക്കൂടം. ആ പൈസ കൊടുത്ത് പഠിപ്പിക്കില്ലേ വിട്ട് ഈ ട്യൂഷൻ പോലെ.
ആതെ അങ്ങനെട എനിക്കറിയില്ലാട്ടാ ഞാൻ ആദ്യയിട്ടാ കേൾക്കുന്നെ.
നമ്മള് ഈ സ്കൂളിൽ നമുക്ക് പാടുള്ള വിഷയത്തിനൊക്കെ ട്യൂഷൻ പോയില്ലേ?
ആഹ് അതുപോലെ
ആഹ് അതുപോലെ. അക്ഷരം പഠിക്കാനായിട്ട് വീട്ടിൽ വിട്ടതാ. മ് പക്ഷെ ഉം അങ്ങനെയൊക്കെയുണ്ട് പറ്റാണെങ്കില് അവർക്ക് എന്താ ഓ ഓപ്പറേഷനൊക്കെയായിട്ട് ഒരുവൺമന്ത് ക്ലാസ്സില്ലായിരുന്നു ഒരുമാസത്തോളം.
അതുശരി. അപ്പൊ അഹ് ങ്ങനെ പോയിണ്ടാവും. ആ. അതാപറഞ്ഞതു ഒന്നുമടിവന്നാപിന്നെ പിടി, പോവാന് ഭയങ്കര ബുദ്ധിമുട്ടാ.
അതെ ഇതാണെങ്കില് ഇല്ല മറ്റേ അള്ളിപ്പിടിച്ചങ്ങു കഴുത്തേ തൂങ്ങിടക്കുവാണ്, ഇറങ്ങത്തില്ല അംഗനവാടി
ഹ് ഹ് പിന്നെ വരെ പറഞ്ഞിട്ടുകാര്യല്ലേ. അയിൽ പിന്നെ അങ്ങോട്ടു ഇങ്ങോട്ടു പോകുവല്ലല്ലോ വീട്ടിലിങ്ങനെയിരിക്കല്ലേ. പിന്നെ പ്പം ഞമ്മളുല്ല്യാ ഒറ്റക്കിങ്ങനെയിരിക്കണ്ടേ ന്നുവെച്ചിട്ടുള്ളേ
ഫുൾടൈം വീട്ടിൽ കാർട്ടൂൺവെച്ചുകൊടുക്കാവോ അത്രയും സന്തോഷം.
അതെ, അതാണുകൂടുതല് അവരു വീട്ടിലിങ്ങനെ ഫോണ് അത് ഇത് അവിടെപോയാ പിന്നെ തൊന്നും പറ്റൂല്ല്യല്ലോ. വേഗം ഒറങ്ങണം ഫുഡ്ഴിക്ക.
പക്ഷേ നല്ല നമുക്കിട്ട് ഒന്നിടവിട്ട് ഇടവിട്ടിങ്ങനെ ആഹാരം ഉണ്ടാക്കണം രാവിലെ. പാലോ? ഒന്നിടവിട്ട് മുട്ട, പാല്
ആ അയിപ്പോ പ്രത്യേകിച്ചിട്ടുണ്ടാവും.
ആവല് അങ്ങനെ കൊറെ സംഭവങ്ങളുണ്ട് ഇപ്പം ഉപ്പുമാവ് ചിന്നു.
ഉം അങ്ങനെത്തെ ഒക്കെ ഇല്ല്യേ
പണ്ടൊക്കെ എനിക്കു തോന്നുന്നു കഞ്ഞിയായിരുന്നു നമ്മളൊക്കെപഠിച്ച ടൈമിലൊക്കെ കഞ്ഞിയും പയറുമായിരുന്നു ഇപ്പ ചോറായി. ഇപ്പ ചോറ്, കറി
ഇപ്പള്ള കുട്ടികൾക്ക് ഭാഗ്യാണ്. ഇന്നാലും അവർക്ക് പോവാനറ്റേ മടിയാണ്.
അതെയതെ അവരു ചിന്തിക്കുന്നില്ലല്ലോ. അറിയാനുള്ള പ്രായ ഇല്ല തൊന്നാമത്തെ കാര്യമാണോ? ഇല്ല
അവര് നമ്മളേത് പോലെ യാലേ അവരപ്പോഴേ ചിന്തിക്കുണു.
ആ അന്നെങ്ങാനുങ്ങനെ അംഗനവാടിയിരുന്നാ മതിന്.
അതെ. അല്ല പിന്നെ പഞ്ഞി, കഞ്ഞീം, പയറും പിന്നെ ചീരൻ്റെല അങ്ങനെ ക ചൂടുള്ള കഞ്ഞീലങ്ങനെയിട്ടിട്ട്.
നല്ല മണൊക്കെ
ആ അയിന്റെ മണം കേൾക്കാനാ.
ഉം പിന്നെ ഇൻക്ക് കൊറേയധികം അ ക കളിക്കുന്ന ഹ യിതും.
ആ കളിക്കുന്ന സാധനങ്ങളൊക്കെണ്ട്.
പിന്നെ തറയിൽ മറ്റേ മാറ്റൊക്കെയിട്ടിട്ട് നല്ല നീറ്റാണ്.
ആ. നീറ്റാണു പിന്നെ ആദ്യത്തെപോലെയല്ലാ ഇപ്പൊയെന്താ പറയാ. പുഴകികളിക്കാൻ ഊഞ്ഞാല് അങ്ങനത്തെ തൊക്കെണ്ട് ഇപ്പളത്തെ ബാലവാടിയില്.
അ ത്തെ പൊത്തെല്ലാം അടച്ചുഭയങ്കര സുരക്ഷിതമായിട്ടൊക്കയാ പിള്ളേരെയിരുത്തുന്നേ.
അതന്നെയിവിടെ പിന്നെ ബാലവാടീന്റെ പണി കഴിഞ്ഞിട്ടില്ല, അപ്പംവേറൊരു. റൂമെടുത്ത്ട്ട അവടെ പഠിപ്പിക്കണേ. അപ്പൊ ബാലവാടീന്റെ പണി കഴിഞ്ഞാലിനിയങ്ങോട്ടു മാറുള്ളൂ. അപ്പൊ ആദ്യള്ള ടീച്ചറു പോയിക്ക്ണ് ഇപ്പം വേറൊരു ടീച്ചറാണുള്ളേ.
ആ എനിക്കാണെങ്കി പേടിയായിരുന്നു. അംഗനവാടിയിലൊക്കെ വിടുമ്പോ ഈ ന്യൂസിലോരോ വാർ കേക്കുമ്പോൾ ത്തെന്നെ വിടാൻ പേടിയാ ആ അതുശരിയാ. ന്നാലും ഇപ്പളും പേടിക്കെ തന്നെ ന്നാലും നമ്മളൊരിതുകൊണ്ടു വിടുന്നെന്നു മാ നമ്മള് കൂടെനിർത്താൻ പറ്റത്തില്ലല്ലോ.
അതന്നെ.
ഉം
പിന്നെപ്പൊ ഒക്കെ പേടി എന്നാണേ ഇപ്പത്തെ കാലൊക്കെ അങ്ങനെ ചെറിയ കുട്ടികളാണോ വലിയ കുട്ടികളാണോ അങ്ങനെ ഒന്നും ഇല്ലപ്പോ
അങ്ങനൊക്കെ ആവുമ്പോഴ നമ്മുകൊക്കെ ഇടങ്ങേര് എന്താ വൈകുന്നരുത്തെ ഫുഡ് ഇണ്ടാക്ണ്ടോ രണ്ട്നേരം ഇണ്ടാക്കാ
ഇല്ല ഇല്ല രാവിലത്തെ എന്താണത് വൈകിട്ടത്തെക്ക് അവിടെ എങ്ങനെ രണ്ടുനേരം
ഇല്ലല്ല അതുപോലെ തന്നെ രാവിലെ എന്താണ അതെന്നെ രാത്രി
ആ അത് കാര്യയായ് എല്ലെങ്കിൽ പിന്നെ രാത്രിയിലൊരു കു
ആഹ രാത്രി വേറെ രാവിലെ വേറെ അതൊന്നും ഇപ്പ നടക്കില്ല രാവിലെണ്ടാക്കിയ രാത്രി തിന്ന അതന്നെ
മ് ചിലവര് ഇങ്ങനെ വെക്കുമ്പോ ഫുഡും വേസ്റ്റ് ആകുവ രാവിലെ വെച്ച പിന്നെ വൈകിട്ട് തൊടൂലല്ലേ
ൽ അണ് ചിലോരാണെങ്കിൽ രാവിലെ വേറെ രാത്രി വേറെ. ചൂടുള്ളതൊക്കെ വേണ്ടി ആവശ്യമുള്ളവരൊക്കെ ഉണ്ടാവൂലെ അങ്ങനെയൊക്കെ ആവുമ്പോ രണ്ടു നേരം വെ
ഉം അതൊരു കഷ്ടപ്പാടാണ്
അതേ ഇവിടൊക്കെ പിന്നേ ഞങ്ങളെ വീടിന്റെ അടുത്തൊക്കെ ഹിന്ദുക്കാണ് അപ്പ അവരൊക്കെ അങ്ങനെ വെക്കാറ്
രാവിലെ വൈകിട്ടോ
ആഹ് ഞങ്ങളെ അട്ത്തുള്ളരു സ്ത്രീ രാവിലെ കഞ്ഞി കടിണ്ടാക്കുല്യ രാവിലെ കഞ്ഞി ഉണ്ടാക്കി കുടിക്കും പിന്നെ ഉച്ചക്ക് ചോറ് വൈകീട്ട് ചപ്പാത്തി അല്ലെങ്കിൽ ഇഡ്ഡലി അങ്ങ ഇതൊക്കെ ഐറ്റംസ് ഇല്ലേ അതൊക്കെണ്ടാക്കി കഴിക്ക അങ്ങനെ ഇവിടെ എങ്ങനെ സാധിക്ക്ണ് ന്നാവോ
ഞങ്ങള് ഇവിടെ ഒരു നേരം രാവിലെ കാപ്പി വെക്കും ഈ ബ്രേക്ക്ഫാസ്റ്റ് പിന്നെ ഉച്ചക്കയിക്കും ചോറ് അതന്നെ രാത്രിക്ക് അല്ലാതെ പ്രത്യേക
പിന്നെ ഇവരെ അങ്ങനെ ഇവര് പിന്നെ തൊഴിലുറപ്പിനൊക്കെ പോണേല്ലേ
ആഹ് അതപ്പൊ രാവിലെ ഉണ്ടാക്കാനൊക്കെ എളുപ്പായിരിക്കും
ആ ഹ് ഞഇപ്പ പറഞ്ഞ വീട്ടീല് തൊഴിലുറപ്പിനങ്ങനത്തൊന്ന പോവണല്ല ട്ടാ
ആ ഹ
അവര് അങ്ങനെ ചെയ്യാറ് എന്താന്നറിയില്ല
ആ അതെല്ലേ
അഹ്
മ്മം
മ് ന്ന ഓക്കെ ശരി ന്നാ
ശെരി ന്ന